കേൾക്കാവോ?
ഹലോ കേക്കണ്ടാ?
കേൾക്കുന്നില്ലേ?
ആ കേൾക്കാലോ?
ആ എന്തുണ്ട് വിശേഷം.
എന്താ അങ്ങനെ പോണു മഴയും. ഒക്കെ ആയിട്ട്. നല്ല അങ്ങോട്ട് മഴയുണ്ടോ മക്കള അതെയാ ആ മക്കളൊക്കെ സ്കൂള് വിട്ട് വന്നോണ്ടിരിക്കുണു.
ആയിരി ഒക്കെ റെഡിയാക്കി വച്ചോ?
ചായക്ക് റെഡിയാക്കി ചായക്ക്ന്ന്. ചായയും പിന്നെ സീറ്റ് പൊറോട്ട മേടിച്ചായിരുന്നു. അപ്പൊ സീറ്റ് പൊറോട്ട കൊടുക്കാന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാലും എന്താ പാചകം ന്നെ ഫുഡ് അതായതാന്നൊക്കെ പറഞ്ഞാല് മക്കൾക്ക് അത് മതി നമ്മൾക്കായാലും ആ ഒരു ബേക്കറി ഉണ്ടെങ്കിൽ വയറു നിറയുല്ലോ.
ആ അതന്നെ
അല്ലാത്ത വേറൊന്നും വേണ്ട. ആ ചോ ചോറന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കി ഭയങ്കര അലർജി പോലെയാ
ണ്ടൊക്കെ നമ്മള് സ്കൂൾ വിട്ട് വരുമ്പോ ചോറങ്കി ചോറ്. ഉള്ളത് കഴിച്ച ചിട്ടിരിക്കുവായിരുന്നല്ലോ.
ആ തുണിയൊക്കെ ഉണങ്ങാൻ.
ഓ തുണിയൻ്റെ പൊന്നെ യൂണിഫോമൊക്കെ ഒണങ്ങാനാണ് ഏറ്റവും പാട്. യൂണിഫോമത്തിന്റെ ഏഹ് പാന്റ് ഉണങ്ങാനേ
ആഹ് ആഹ് ആഹ് ആഹ്
ന്നേ ഭയങ്കര പാടാ
എന്റെ കുട്ടി വരുന്നുണ്ട് വണ്ടീയില്
അതെയോ ആഹ് ആഹ് വണ്ടിൽ വന്ന് ഇറങ്ങിക്കോളുമായിരിക്കുംല്ലേ
ആഹ് ആഹ് ഞാൻ ഒന്ന് എടുക്കട്ടെ
ആഹ്
ആഹ് എന്നാ മോനെ പിന്നെ സ്കൂളിൽ പോയി ഇരുന്നോളോ ഹലോ ഹലോ ആഹ് കേൾക്കാലോ
ആഹ് ആഹ്
ആഹ് സ്കൂളിൽന്ന് കൊഴപ്പില്ലാതിരുന്നോളൂല്ലേ
ആഹ് ആഹ് ഉറക്കം വരുന്നുന്ന് അവര് പറഞ്ഞു
അതെയാ
ആഹ് ആഹ്
ആഹ് ഇപ്പൊ പ്രത്യേകം ഒറക്കം വരുവോത്തേയും മഴയെ ഒക്കെയോണ്ട് പ്രത്യേകം ഒറക്കം വരുമല്ലോ
ആഹ് പിന്നെ ഉറക്കം തൂങ്ങുവായിരുന്ന് പിടിച്ചോളാ പറഞ്ഞു
അതെ നീയിപ്പ ഇപ്പ ഇപ്പൊ ഉറങ്ങു വന്നിട്ടിനി ത് ചായ കുടിച്ചിട്ട്
ഇനി ചായയൊക്കെ കൊടുത്തിട്ടുള്ളൂ ഇപ്പൊക്കിടത്ത് ഉറക്കിയനി രാത്രി ഉറങ്ങത്തില്ലല്ലോ
ആഹ് എത്ര മണിക്ക് ആവുമ്പകുറങ്ങും ഇപ്പം
എന്തോ
എത്ര മണിയൊക്കെ ആവുമ്പത്തേകുറങ്ങു അപ്പം
ഇപ്പൊ ഉറങ്ങുവാണെങ്കിൽ പതിനൊന്ന് മണി പതിനൊന്നര അങ്ങനെ നടക്കും ഇപ്പൊ ഉറങ്ങിയില്ലെങ്കില് കിടത്തണ താമസം ഉറങ്ങിക്കോളും
ആഹ് പഠിക്കാനപ്പ എപ്പഴാ സമയം
പഠിക്കൻ ഇപ്പൊ കുഞ്ഞു കുട്ടി ആയതകൊണ്ട് പഠിപ്പിച്ച തുടങ്ങിട്ടില്ല ഇന്നിപ്പോ പുസ്തക എല്ലാം കൊടുത്തു വിടാൻ പറഞ്ഞേള്ളൂ
അതെല്ലേ ആഹ് ഓഹ് മക്കൾ പുസ്തകം പുസ്തകം സ്കൂളി മേടിച്ച വെക്കുവായിരിക്കും അല്ലേ
പുസ്തകം ഇവരുടെ വർക്ക് ബുക്ക് എങ്ങാണ്ട് സ്കൂളിൽ മേടിച്ചു വെക്കളും ബാക്കിയെല്ലാം തിരിച്ചയക്കും
ഓഹ് ആഹ് ഇപ്പഴ അങ്ങട്ട കൊഴപ്പല്ല മക്കള് എല്ലാം വണ്ടി വരുന്നത കൊണ്ട് കുഴപ്പമില്ല നമ്മളൊക്കെ സ്കൂളിൽ പോയിക്കൊന്ന സമയത്ത് എന്തൊരു വെയിറ്റ് ആയിരുന്നു പുസ്തകത്തിന്
ആഹ് ആഹ് അതും ചുമന്നൊണ്ട് നടക്കണം എന്തോ എന്തൂര ആയിരുന്നു നടക്കാന്
നടക്കാന്, പക്ഷെ അതൊരു ഇപ്പോക്കെ ഓർക്കുമ്പോ അതൊരു നല്ലൊരു രസവാ
ആഹ് നടക്കണതായ്ര്ന്നു നല്ലത്
നല്ലത് മഴയക്കെ വൈന്നേരം ഈ സമയത്തൊക്കെ വീട്ടി ചെല്ലുമ്പഴത്തേക്ക് മഴയായി് ട്ട് നനഞ് കുളിച്ചല്ലേ ചെല്ലുവളൂ
അതൊക്കെ ഒരു രസവാർന്നു ഇപ്പഴത്തെ പിള്ളേർ ക്ക് മഴ നനയുമ്പഴേ അസുഖവ
അസുഖ ആഹ് മക്കക്ക് സ അപ്പൊ പിന്നെ സാഹചര്യങ്ങള് ഫുഡും എല്ലാം മാറിയല്ലോ
ഉ
നമ്മള എന്താ നമ്മള് ആ സമയത്തൊക്കെങ്ങനെ കഴിക്കണ ഫുഡ് ന്ന വെഷമില്ലാത്ത ഫുഡൊക്കെ ആയിരുന്നു കുറേയൊക്കെ
ആഹ് കപ്പയും കാച്ചിലും ചേനയും
അതന്നെ
ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ അതെന്നാന്ന് പിള്ളേർക്ക് അറിയാൻ പാടില്ല
അറിയാനും പാടില്ല
ഉ
എല്ലാം തീർന്നു പൊയ്ക്കൊണ്ടിരിക്കുവ
ആഹ്
ഇപ്പം എല്ലാ ഇപ്പൊ ഇന്ന് ഇന്നത്തെ ദിവസംന്ന്ക്കെ സ ആഹ് സമുദ്ര സമുദ്ര ഡേ ആയിരുന്നു
ആഹ്
മുദ്ര അപ്പം ഈ ബീച്ചും സ അതൊക്കെ കെടക്ക്ണ കണ്ട എന്തൊരു മലിനവായിട്ടതൊരു മനുഷ്യ -ന്മാര് ഈ വേസ്റ്റെല്ലാം ഇട്ട് ഫാസ്റ്റ് ഫുഡ് മേടിച്ച് ഇങ്ങനെ അങ്ങനത്തെ വേസ്റ്റ് എല്ലാം ഇട്ടേ
ആഹ്
കോവളം ബീച്ചിന്റെയൊക്കെ അവിടെ മൊത്തം വലിയ ഭയ കൂമ്പാരമായിട്ട് കിടക്കണം
അതേ ലേ
ഉം ഇനിയിപ്പ മഴ പെയ്യും മഴ പെയ്യുമ്പഴത്തേക്കതെല്ലാം കടലിലേക്കങ്ങനെ പോകും
ആഹ്
അങ്ങനെന്തോരം വെഷാംശ കടലില് ചെന്ന് പതിക്കും പിന്നെ ആഹ് മീനുകളെല്ലാം മീനുകളെല്ലാം നമ്മള് തന്നെയല്ലേ ഭക്ഷിക്കണത്
ആഹ്
അതക്കെയാണ് ആഹ് ഈ വെഷാംശം ക കഴിക്കുന്ന അഴുക്ക് കഴിക്കുന്ന മീനുകള് പ്ലാസ്റ്റിക്കുകള് ഒക്കെ ഈ സ ഇന്നാളൊ രൂസം ഒരു സിമിങ്കലം മരിച്ചല്ലോ
അതേ
ആഹ് അന്നേരം അതിന്റെ ഇങ്ങനെ വഴ്‌ നറച്ചും വെഷാം ഇത് പ്ലാസ്റ്റിക്ക്‌ കഴിച്ച് കഴിച്ചെത്രയോ കിന്റ് ഇത് കണക്കില് പ്ലാസ്റ്റിക്ക്യതിന്റെ വയറ്റീന്ന് എടുത്തുന്ന പർഞ്ഞ് കേട്ടെ
ആഹ്
ആസ്ത്തിക്ക് കഴിച്ച് കഴിച്ച് അങ്ങനെ അത് മരിച്ചേന്ന്
ആഹ്
അത് നമ്മളും ഇതൊക്കെയാണല്ലോ ഇതിനെ ഈ അതിനെ ആ മീനുകളെയൊക്കെയല്ലേ നമ്മളും കഴിക്കുന്ന് അപ്പം അങ്ങനെ എന്തെല്ലാം വെഷങ്ങള് വെഷങ്ങള് ഉണ്ട് എഹ് ഏഹ് അങ്ങനെയൊക്കെയാണ് ച ചായ ച ആഹ് മക്കള് ദേ വന്നു കേറണു
അതെ ആഹ്
മക്കളൊക്കെ വന്നോ ഇനിയിപ്പോ യൂണിഫോ ഒക്കെ ഊരിയിട്ട് എ കാലും കയ്യും ഒക്കെ കഴുകീട്ട് ഫുഡ്ഡ് ഫുഡ്ഡു താന്നും പറഞ്ഞോണ്ടാണ് വന്നത് അപ്പം എന്തോരം പറഞ്ഞാല് ഇങ്ങനെ യൂണിഫോം ഊരിയിട്ടിട്ട് കഴിക്കാം എന്നു പറയുമ്പഴത്തേന് വീണ്ടും വെശക്കുക കാന്നും പറഞ്ഞോണ്ട് അങ്ങനെ ഇരിക്കും ഉം
ഓഹ് കറക്റ്റ് വണ്ടി വരാൻ നേരം ആവുമ്പ ഇവിടെ മഴയാ
മഴ ആഹ് മഴയാ നല്ല എന്നാലും കൊഴപ്പോന്നും ഇല്ലല്ലോ മക്കൾക്ക്
ആഹ് മൂത്ത ആളെ വിളിക്കാൻ ഇച്ചിരി എറങ്ങി പോണല്ലോ
ആഹ് അതല്ലേ
താഴേക്ക് ഇച്ചിരി എറങ്ങി പോണം അപ്പം
ഇപ്പ ഇപ്പഴത്തെ ഇപ്പാന്ന് പറഞ്ഞാ ഇപ്പം കുട്ടികളു വരുമ്പ പ്രത്യേകം സൂക്ഷിക്കണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കില് പട്ടീടെ സമയമാണല്ലോ
ആഹ് ആഹ്
ആ അതുകൊണ്ട് പട്ടി ഇങ്ങനെ ഒരു പട്ടി ഒന്നും രണ്ടും പട്ടിയല്ല കൂട്ടം കൂടിയാണ് ഇങ്ങനെ നടക്കണത്
അതേല്ലേ
ഉം ഒരു വയസായ ഒരാളെ പട്ടി കടിച്ചു കീറി എന്താ കൺപോളയൊക്കെ ഇപ്പ കടിച്ചു കീറി ചുണ്ടൊക്കെ ക ഇങ്ങനെ ഇതാക്കി കള കടിച്ചു കീറിയെന്ന് പറയണ കേട്ടു ന്യൂസ് ന്യൂസു വെച്ച് നോക്കുമ്പം പേടിയാകും എന്തെല്ലാം ന്യൂസുകളാ ഇനിയിപ്പം മഴയായോണ്ട് ഇനിയിപ്പം എഹ് ആഹ് ആകെ കൂടി ന്യൂസുകളാണ് ഇനി കൂടുതലും അവിടെ മരിച്ചു ഇവിടെ മരി ച്ചു മഴക്കാലം അങ്ങനെയൊക്കെ ഇളയാള് ഇവിടെ ഓരോ പണിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കണം ആഹ് വെ ഈ കളി പാട്ട ഒക്കെ എടുത്ത് കളിച്ചു അവർക്കാണെങ്കി മൂത്ത ആള് പോണ സ്കൂളിൽ പോണ കാണുമ്പോഴത്തേക്കും സ്കൂളിൽ പോകണെന്നും പറഞ്ഞുകൊണ്ട് അതിന് ആ ഒരു സംരംഭത്തിന് ഇപ്പോഴും മാറ്റമില്ല. കാരണം പണ്ടും അങ്ങനെയായിരുന്നു. മൂത്ത ആൾക്കാര് സ്കൂളിൽ പോകുമ്പോഴേക്കും ഇളയ പിള്ളേര് എങ്ങനെ സ്കൂളിൽ പോകണംന്നും പറഞ്ഞു അങ്ങനെ വഴക്കുണ്ടാക്കിയൊക്കെ ഇരിക്കുമല്ലോ. അത് മക്കളെപ്പോഴും പിള്ള മനസ്സി കള്ളമില്ലെന്ന് പറഞ്ഞ പോലെ മക്കള് ഇപ്പോഴും അത് തന്നെയാണ്
ഇളയാൾക്ക് സ്കൂളിൽ പോകാൻ ഭയങ്കര ഇഷ്ടമാണ്.
ഇഷ്ടാ ആഹ് പക്ഷെ പോയി തുടങ്ങുമ്പോഴത്തേക്ക് ഒന്നും ആഹ് അത് തന്നെ പിന്നെ പോകാൻ മടിയായിരിക്കും.
ആഹ്
നമ്മളിപ്പ പറഞ്ഞ കേട്ടിട്ട് ചിലപ്പോ കൊണ്ട് വിടും അന്നേരം പിന്നെ പോയി കഴിയുമ്പോ പിന്നെ നമ്മക്ക് വിട്ട് കഴിഞ്ഞാൽ പിന്നെ വിടാതിരിക്കാൻ പറ്റൂലല്ലോ
ആഹ് പിന്നെ പിടിച്ചു വെക്കുമ്പോൾ പിന്നെ മടിയായി പോകും വിട്ട് കഴിഞ്ഞാ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് വിട്ടേക്കണം
ആഹ് ഇന്നിപ്പം ഇങ്ങനെ ബായിഗ്ക്ക് എടത്ത് രാവിലെ ഇങ്ങനെ പോകാൻ നിക്കുവായിരുന്നു ഇന്നലെ ചുമ്മാ ഒരു സിനിമ കണ്ടേ സിനിമ കണ്ട് കഴിഞ്ഞപ്പ സ്കൂളിൽ ഇങ്ങനെ പിള്ളേര് അടിക്കൊക്കെ ചെയ്യുവാ ആ അന്നരത്തേക്ക് അടി ഉണ്ടാക്കും. അപ്പൊ സാറ് അടി കൊടുക്കുകുവൊക്കെ ചെയ്യാ അത് കണ്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ പോണില്ലാട്ടോ എന്നൊക്കെ പറയുന്ന കേട്ടു
ആഹ് അടി കൊടുക്കണ കണ്ടപ്പം
അടി കൊടുക്കണ കണ്ടപ്പം. അപ്പൊ ഞാൻ പറഞ്ഞു അത് ബാഡ് കുട്ടികൾക്ക് ടീ സാർ അടി കൊടുക്കണയാ. അതുകൊണ്ട് നമ്മക്ക് കൊച്ചു നല്ല കൊച്ചായ കൊണ്ട കൊച്ചിനിട്ട് അടിക്കൊന്നുമില്ല ചളള് പിള്ളേർക്ക് അടി കൊടുക്കോളൂ എന്നൊക്കെ പറഞ്ഞേ
അപ്പൊ അങ്ങനെയൊക്കെ ഇരിപ്പുണ്ട് ഇനി അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടൊക്കെ ഓരോരോ ദിവസം തള്ളി ഭയങ്കര ബോറടിയാ പുള്ളിക്കാരിക്ക് ഇരുന്ന് അവരൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കുവേ
ആഹ് ആഹ്
അങ്ങനെ ഇരിക്കണു അങ്ങനെ ഓരോ ഓരോ ദിവസം അങ്ങനെ പോകും ആഹ് നല്ല മഴ ഉം അന്നാ വെച്ചോട്ടായിന്നാ പിള്ളേർക്ക് ഉം ചായ കൊടുക്കട്ടെ ആഹ് ശരി എന്നാ അമ്മേ. ചായ താ..